ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ഹലോ
കേൾക്കുന്നുണ്ടോ കേൾ
ആ ആ ആ കേൾക്കുന്നുണ്ട്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊ ക്കെ ഉണ്ട് വിശേഷം
അവിടെ അവിടെ എന്താ വിശേഷം
ഇവിടെയും നല്ല വിശേഷം ഏതായാലും ആ മഴയൊന്നും ഇല്ല നല്ല കാലാവസ്ഥയാണ് ചായകെ കുടിച്ചു നിക്കുന്നു ആ ഹ ഹാ പണിയെല്ലാം കഴിഞ്ഞോ
ഇല്ലല്ല ഒന്നും കഴിട്ടില്ല ആ
ഒന്നും ആയിട്ടില്ല ആ ആ ആ
അവിടെ പോ മൂത്താള് പോയി ചെറിയ ആള് പോവാ നിക്കണു
ആ ഹാ ആ അപ്പം എല്ലാരും പോയിട്ടേ എല്ലാം ഒതുക്കാൻ പറ്റൂല്ലേ
ഏ ആ ആ
പോയിട്ട് എല്ലാം ഒതുക്കാൻ പറ്റ
ആഹ അതെന്നെയണെ
ആ് ഹ ഹ് പിന്നെ ഈ സിനി സിനിമയൊക്കെ കാണുന്ന ആളാണോ
ഉ ആ കണ്ടിരുന്നുു ഇപ്പൊ പിന്നെ ഫോണില് റീൽസും ഇതൊക്കെ ഇണ്ടാവുമ്പളേ
ആഹ് റീൽസ് ആഡ്സ്. ഇപ്പൊ പൊതുവേ ആരും അങ്ങനെ ടി വി കാണാറില്ല എല്ലാരും ഫോണാണ് ഉപയ
ല്ലോ മൂവില്ലല്ലോ ആഹ് അപ്പൊ ഇ ഫോണില് റീൽസും ഓരോ കാര്യങ്ങളും.
ഉണ്ട്. ആഹ് ആഹ് അല്ല നമ്മൾ ഈ പൊറത്തു പോയി ഈ സിനിമയൊന്നും കാണുന്ന
ഇല്ലല്ല അതില്ല ആഹ് ഇങ്ങള് പോവാറുണ്ടാവൂലേ
ഞങ്ങള് ആഹ് ഇപ്പ കൊറച്ചായി. കൊറച്ചായി പോയിട്ട് ഉം
ഈ ഞങ്ങളെ ഈ ഏരിയെക്ക് അങ്ങനെ വല്ലാതെ പോവുല്ല ആഹ് ആഹ് മറ്റവരന്നെ പോയാൽ തന്നെ പറ്റൂല. ആഹ്
അപ്പിൻ പിന്നെ മറ്റേ ഈ വെക്കേഷന് എവിടെയൊക്കെ പോവൊ വെക്കേഷന് പാർക്കിലും
ആഹ് പോവാറുണ്ട്. ഒരു ഒഴിവ് കിട്ടിയാ മതി മക്കള് പിന്നെ വീട്ടിലിരിക്ക അയക്കൂല. അവർക്ക് എങ്ങട്ടേലും ഇങ്ങനെ നടക്കണ്ടേ ഇതന്നെ പണി. കൊർച്ച് എടുത്തായിട്ട് ഒരുപാട് ലോങ്ങല്ലാതൊരു പാർക്ക്
പാർക്കുണ്ട്.
പോവും അതാവുമ്പോ വല്ല്യെ ചെലവുല്ല. ആഹ് അവര്ക്ക് കളിക്കും ചെയ്യാ അപ്പൊ ഇപ്പൊ മോളൊക്കെ കൊർച്ച് വലുതായി നോക്കുമ്പോ മോൾക് അങ്ങട്ടൊന്നും പോവണ്ട. ആഹ് അവർക്ക് അവിടെ പോയ കാര്യയിട്ടില്ലല്ലോ. ആ പാർക്കിൽ പോയിട്ട്. വല്യ കാര്യല്ലല്ലോ. അപ്പൊ അവർക്ക് പിന്നെ വല്ല ബീച്ച്ക്കോ കൊറച്ച് ലോങ് ടൈപ്പ് യാത്ര ക്ക്യാണ് ഇഷ്ടം. അങ്ങനെ പോവ പറിം.
ബീച്ചിലൊക്കെ പോയാ കടല് മറ്റേ തിരയില് ഇറങ്ങി കളിക്കാറുണ്ടോ
ആഹ് ആകെ തിരിച്ച് വണ്ടിക്ക് വരണെങ്കിൽ തന്നെ ഡ്രസ്സൊക്കെ മാറണം അല്ലെങ്കിൽ മണല് പന്ത്രണ്ടാവും
അതെ അതെ അതെ അതല്ലേ എന്നാ പോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ തോന്നത്തില്ല അല്ല തോന്നൂല്ല ആഹ് ആദ്യം നമ്മള് ഇറങ്ങണ്ട ആ ഉടുപ്പ് ഡ്രസ്സ് നനയും
ആ നനയും ആ അങ്ങനെ കൊറച്ചൊന്ന് ഒതുക്കും പിന്നെ എങ്ങനെ നോ ക്കിയാലേ പോരാൻ നേരം ആവുമ്പൊ
ഇനിയൊന്ന് ഒരു കാലൊന്ന് നനക്കാന്നും പറഞ്ഞ് അങ്ങോട്ടൊന്ന് ഇറങ്ങും കാല് നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ട
പിന്നെ അങ്ങനെയല്ലേ നമ്മള് ഇപ്പ അങ്ങോട്ട് കൊണ്ട് പോണത് അവർക്ക് അവിടെ കളിക്കാനല്ലേ അങ്ങോട്ട് കൊണ്ട് പോണത്
അതെ അതെ ആ അല്ല അവരുടെ കൂടെ നമ്മ അല്ല അതൊ ക്കെ നമ്മളും കൂടെ പോവും അതാ ഏറ്റവും വല്യ രസം
ഞാൻ പറയും എനിക്ക് വേണ്ട ഡ്രസ്സ് നനഞ്ഞിട്ടൊന്നും വണ്ടീൽ ഇരിക്കാൻ ക്കെ പറയും പക്ഷെ ആ സമയായാല് ഇറങ്ങും
ആഹ് നമ്മള് വല്ല്യയവരും ഇറങ്ങും പിന്നെ പിള്ളേരെ കുറ്റം പറയാൻ പ റ്റുവോ അതേ കടല് കണ്ടാ പിന്നെ
ആയിരിക്കൂല്ലേ
അതെ അതെ ഉം
ആ ഓക്കേ ഇപ്പ അടുത്ത് എന്തേലും പോയിരുന്നോ
ഇപ്പോ അടുത്ത് ഞാന് പി എസ് സി ഒക്കെ നോക്കുന്നുണ്ട്
ആഹ്
ഉം
ആ എന്താ ഇല്ലേ ഞാനാകെ അയനത്ത് വരെ പോയിട്ടുള്ളു
ആഹ് ആഹ് ഹാ ഈ കുക്കിംഗ് ഒക്കെ ഇഷ്ട ആണോ?
ആഹ് ആഹ് മൈൻ പരിപാടി പ്പ അതൊക്കെ തന്നെ
ക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡ് വെറൈറ്റി ഫുഡൊക്കെ
ആ ട്രൈ ചെയ്യും യൂട്യൂബിൽ കാണണതൊക്കെ ഒരു വിതൊക്കെ എടുത്ത് നമ്മളെ കൊണ്ട് പറ്റൻ തോന്നണതൊക്കെ എടു ട്രൈ ചെയ ചിലതൊക്കെ ശെരിയാവുംോ
ജയി ചെറത് ആ് ചെറത് ചെയ്യാവ ചെിലത്ച്ചിരിക്ക പോ ഉ ഇ ബിരിയാണി ഒക്കെ വെക്കാറിയാമോ ബിരിയാണി വെക്കുവോ അതെ എങ്ങനെ ുന്ന ഒന്ന് പറഞ്ഞു തരുമോ റെസിപ്പി
ബിരിയാണി നമ്മള് ചോറ് സെപ്പറേറ്റ് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ വെള്ളം തിളച്ചിട്ട് നമ്മള് വേറെ ഊറ്റി എടുക്കുവല്ലോ ചോറ്
ഉ മറ്റേ ആ അല്ല ചോറ് വെക്കാ്പോ അതിനകത്ത് മറ്റേ ഇതൊന്നും ഇടുത്തില്ലേ
ആ കറാമ്പൂ ഗ്രാമ്പൂ ആ അങ്ങനത്തെ സാധനങ്ങള്ൾ അതിന്റെ മരുന്ന് ഫുള് ഇടും പിന്നെ ഡാൾഡഡും മല്ലിച്ചപ്പ് ക്യാരറ്റ് ഉള്ളി കുറച്ച്
ഡാൽഡ ഇടണോ ഇല്ലയോ നിർബന്ധമാണോ
ന്താളുടെ കൊറച്ചെങ്കിലും വേണംോ അതിന്റെ ബിരിയാണീട്ട ആരി ഇത് കിട്ടണം അല്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ല വെണ്ണ സൺഫ്ലവറോ ആഹ നെയ്യായാലും മതി നെയ്യ് നല്ല നെയ്യായാലും മതി നമുക്ക്ിവിടെ അധികം പീടോളന്നും അങ്ങനെ കിട്ടൂല പുറത്തൊക്കെ പോയി വ ആഹ ഉ
ആഹ ആാ ആാ അപ്പൊ ഈ ഡാ ആഹ ഡാാലിുടെ ഇടുമ്പോഴാണ് മറ്റേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്ന
ഉണ്ടാവണ് ആഹ അതി ആ നെയ്യാമ്മ നെയ്യന്റെ ഒരു ഇത് എടുക്കും നെയ്യിന്റെ ഒരു ടാസ്റ്റ് എടുക്കും ഡാൾഡ് അ പ്രത്യേകിച്ചിട്ട് ആ എന്നിട്ട് അങ്ങനെ വറ്റിക്ക
ആഹ ചോറ് പറ്റി ആ അളവില്ലേ എന്തോ അളവില്ലേ ആും
ആഹ അരിക്കളവുണ്ട് ര ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം അതിലക്ക് ആഹ ചില അരി വേവ് ചില അരി നല്ല വേവ് ഉണ്ടാവും അ അപ്പൊ കുറച്ച നേരം വെള്ളത്തിത്തില ഇട്ടച്ചിട്ട് നമ്മള് സ്ഥിരം വാങ്ങ്പോ നമുക്ക് അറിയാാലോ ഒരു പ്രഷഖ വെക്കുമ്പോ വേവ കുറവാണെങ്കിൽ അപ്പൊ പിറ്റേത്തെ പ്രാവശ്യം എന്ത് ചെയ്യാ നമ്മ കൊറച്ച നേരം വെള്ളത്തി ഇട്ട് വെച്ചി ആ ഒന്നരു കുതിർത്തിട്ട് പിന്നെ
കപടിയ
ആ അപ്പ റെഡി ആയിക്കോട്ടും മ മസാല ആ ഞാൻ ചിക്കന ഒക്കെ പൊരിച്ചിട്ട് എന്താ പറയാ ആ വെണ്ണയില് നുള്ളി ഇതൊക്കെ വാറ്റിട്ട് ഞാൻ അധികം മസാലപ്പൊടികള അധികം ഇടൂല ഈ ഉള്ളി ഇതൊന്ന് മാറ്റുമ്പോൾ ചിലവരെല്ലാം മസാല പൊടി നമ്മൾ ഈ ചിക്കന ഓൾറെഡി ഒക്കെ ചേർത്തതാവണ്ട്
ആ ചിക്കൻ ഫ്രൈ ചെയ്തട്ടാ ഫ്രൈ ചെയ്തട്ടാ എടുക്കുന്നല്ലയോ
ആഹ് ആഹ മറ്റേ പുഴുങ്ങീട്ട് വെക്കുമ്പോ ആഹ അങ്ങനെ എടുക്കാ
ല്ലെ ഞാൻ ചെയ്യട്ടെ ഈ ഫ്രൈ ചെയ്യുമ്പം നമ്മള അതിനകത്ത് മസാലല്ലോ മഞ്ഞ പൊടി ഉ
മഞ്ഞപ്പൊടി ഉപ്പും നള്ുമ മുളകും പൊടി കുരുമുളക് പിന്നെ കളറ് നല്ലതല്ല പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഷോ ഇത് കിട്ടണമെങ്കിൽ കളറ് കെ ക ക നി അയില്ല ഫുട് കളർ വേണംന്നൊന്നും പറയില്ല അവർക്ക് ആഹ് ശരിയല്ല അതൊട്ട് പിന്നെ സാധാ നമ്മള് കാശ്മീരി മുളക് പൊടിയും പയോഗിച്ചാ മതി ന്നാ പിന്നെ കളറ് കിട്ടിക്കോളും അപ്പൊ ഞാനിപ്പോ കൊറെയായിട്ട് കാശ്മീരി മുളക് പൊടിയാ യൂസ് ചെയ്യ കള വാങ്ങൂല ഇവിടെ മോൻക്ക് വയ്യാണ്ടെക്കായെനേഷം ഇക്ക അങ്ങനത്തെന്നും വാങ്ങ കുല
പിന്നെ ഇത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മള് ആഹ് എണ്ണെൽ മ സവാള
ആഹ് സവാളിയും ത തക്കാളിയും ഒക്കപ്പാട് വെളുത്തുള്ളിം ഇഞ്ചി ഇങ്ങനെ താക്കി വെക്ക ചോപ്പെയ്ത് വെച്ച് ട്ട് ന്ത്യയാന്നറിയോ പെട്ടെന്ന് ആവണെങ്കി കുക്കറിൽ ഒര സ രണ്ട് വിസിലടിപ്പിച്ചാല് വറ്റാൻ ഒരുപാട് നേരം നിക്കണ്ട എന്നിട്ടത് ആഹ് ഉള്ളി താക്കാളിം പച്ചമുളകും കുടിയും തുള്ളി കുക്കറിൽ വെള്ളം പാർന്നിട്ട് വെക്ക എന്നിട്ട് അതൊന്ന് അടിച്ചാല് നമുക്ക് എന്നിന്റെ ത പാട് നേരം കൈ ഇങ്ങനെ ഇളക്കീങ്ങോണ്ട് നിക്കണ്ട കയ്യിന്നെ ഇഷ്യൂസൊന്നു ഉണ്ടാവൂല്ല ആഹ് ടൈമും കിട്ടും പെട്ടെന്ന് ആവും ചെയ്യും അന്നിട്ട് ആഹ് ഉള്ളി എടുത്തിട്ട് എണ്ണക്കിട്ടിട്ട് വഴറ്റീട്ട് അതില്ന്നുള്ള് ചിക്കൻ മസാലയും കുരുമുളക് പൊടി മാത്രം ചേർ വേളെ മഞ്ഞ കളർ കിട്ടണന്ന്ണ്ടെങ്കിൽ ലേശം മഞ്ഞ
മഞ്ഞപ്പൊടി ഉം ഉം ഉം എന്നിട്ട് നമ്മള് മറ്റേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചി ക്കനയ്നാത്തോട്ട് ഇട്ടിട്ട് ഇളക്കി പിന്നെ അയിന്റെ മേളില് റൈസ് കേടുല്ലേ
ആഹ് അയിന് മോളില് റൈസ് ഇടാ അത് നമ്മള് റൈസ് വെച്ചത് ചെമ്പി ചെമ്പിലൊക്കെ ആണ അ റൈസി ചിക്കനും മസാലൊക്കെപ്പാടെ ഇട്ടിട്ട് ചോറയിൻ്റെ മേലാക്കാക്കി കൊടുത്താട്ട് അയിൻ്റെ മോള് ണ്ടിപ്പരിപ്പും ഉള്ളി വഴറ്റീട്ട് അതുട്ട് മല്ലിച്ചപ്പും നുറുക്കിയിട്ടിട്ട് അങ്ങനെ അടച്ചിട്ട് ധമ്മാക്കിയാതി ആഹ് ആഹ് പൊതിന പ്പോ അല്ലാതെ പറ്റൂല
ആഹ് അപ്പം ന്നിട്ട് ന്താ തായിന്റെ മേളില് മറ്റേ വെയിറ്റ് വെക്കൂല്ലേ അടച്ചു വെച്ചിട്ട് വെയിറ്റ് റ്റ് വെച്ച് ആഹ് ചെറിയ തീയിലിട്ട് സെറ്റ് ആക്കി എടുക്കുല്ലേ
ആഹ് ആഹ് അങ്ങന ശരി തീയിലിടും തീ കണ ല് നമ്മള് ഇതൊക്കെ ഓൾറെഡി വെന്തതല്ലേ കനല് മേല ഇട്ടാ മതി അടീൽക്ക് കയറ്റിക്കൊണന്നല്ല
കരിഞ്ഞ് പോവൂലേ ഞാൻ ഒരു ദിവസം വച്ചപ്പ മടിക്കിപിടിച്ച്
ആഹ് അതാണ് ഉം അങ്ങനെ ചെയ്യാ ഐയ് പിന്നെ സൈഡിക്ക് കച്ചമ്പറ് അച്ചാറ് ഓരോരുത്തരെ ഇഷ്ടം പോലെ നമ്മുക്ക് എന്താച്ചാ അതേ മാതിരി പൊതിനെ ട്ടെന്നെ ഒരു ചമ്മന്തിയൊക്കെണ്ടാക്കും തേങ്ങയും പൊതീനിം ചെറിയ ഉള്ളിങ് വെച്ചിട്ട് മിക്സിലടിച്ചിട്ട് സമ്മന്തി ണ്ടാക്കും അത് ഡെസ്‌റ്റ ചോറിൽക്ക്
അപ്പൊ പിന്നെ വിളിക്കാവേ
ആഹ് ആ ഹ്